ഓ
ആഹ് പറയും
എന്താ പാട് സുഖ ല്ലെ
ആഹ് സുഖാണെ
ആഹ് തോർ ദല് കേറി കിടന്നോ സുഖാണ് കൊഴപ്പം ഒന്നും ഇല്ല ആഹ് പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടുണ്ടാവുമല്ലെ
ആഹ് ചോറൂനെല്ലൊക്കെ കഴിഞ്ഞ് കിടന്ന്
ആഹ്
ചോറൂണലൊക്കെ നേരത്തെ കഴിഞ്ഞു കുട്ടി ഉറങ്ങി കുട്ടി നേരത്തെ ഉറങ്ങി ഉം മോൻ രാവിലെ നേരത്തെ ണിച്ചണോണ്ടേ ഉ ഉച്ചക്ക് പിന്നെ ഉറങ്ങിട്ടുല്ല ഞാണിചമതേ ഓന്റെ അടുത്ത് അങ്ങനെ കിടന്നു ഓൻ എത്ര സമയം വേണമെങ്കിലും ഉറങ്ങും
ഇഹ ഹ
ണീച്ച പോന്നാ പിന്നെ ഞാൻ നീച്ച പോന്ന പിന്നെ അങ്ങനെ കൊറച്ച് കഴിയുമ്പോ തന്നെ ഓനീച്ചു പോന്നു ങ്ങ്ട്ട് എന്നിട്ട് പിന്നെ ഉച്ചക്ക് ഉറങ്ങി പറ്റൂല്ല ഉച്ചക്ക് ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കൂല ഉറങ്ങിയാ പ്രശ്നമാണ് പിന്നെ രാത്രി ഒട്ടും ഉറങ്ങൂല
അത് ശരിയാണ് പിന്നെയങ്ങനെ ഓലും പിന്നെ നടക്കണ്ട് വരുംനമ്മള്
ആഹ് ഉറക്ക് ഉറക്കം വന്ന അങ്ങെത്തി കഴിഞ്ഞാ ഓനെ പതിനൊന്നു മണിക്കെ ആകുമ്പോ ഉറക്കും പിന്നെ ണീച്ചുമ്പോത്തിന് ഒരു മണി ആവും പിന്നെ ഇതന്നെ കണക്കാണ് പന്ത്രണ്ടണി കണക്കാണ് ഓനൊറങ്ങാന്. അപ്പൊ ഓനൊറങ്ങ്ണീൻ്റെ മുന്നെ ഞാനാണ്ട് ഒറങ്ങും ചെൽ
അപ്പോ ഓനൊറങ്ങുവോ?
ഉം അപ്പൊ ചെൽപ്പോ കളിച്ചിരിക്കേകാരം ചെൽപ്പോ പിരാന്താട്ടിരിക്കേകാരം അപ്പോ ഓനു ഇപ്പച്ചി അങ്ങനെ പോവും.
എങ്ങനെ നിങ്ങള് ടൂറൊക്കെ പോവോ?
ആഹ്. ടൂറൊക്കെ പോയി.
ഏഹ്. അയ്ന് ബുക്ക് ഞാനും ചെൽപ്പോക്കെ പോക്ക് ണ്ട്. ഇങ്ങള് ബുക്കൊക്കെ വായിക്കോ? ബുക്ക് ബുക്ക്
ഇല്ല ല്ല. ബുക്കൊന്നും വായിക്കൂല. ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നുംല്ല. മറ്റേ ഈ ബുക്ക് വായിച്ച്ക്ണ് ഞാൻ ബെന്യാമിൻ്റെ ആട് ജീവിതംല്ലെ.
ആഹ് ആഹ് ആഹ്
അത് അത് വായിച്ച്ക്ണ്. അതെല്ലാരും ഇങ്ങനെ പറയണെ കേട്ടിട്ടേ അത് വായിക്കാൻ ഭയങ്കര പൂതി. അപ്പൊ അത് വായിച്ചോ
ഓരോരുത്തരിങ്ങനെ പറയണേക്കുമ്പളേ അത് വായിക്കാൻ പൂതിണ്ടെനി. മറ്റേതെ ബെന്യാമിന്റെ ആട് ജീവിതം കേട്ടില്ലേ? ആ പാ മ്മാന്റെ ആടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആഹ് അതന്നെ ആഹ് അതന്നെ അത് വായിച്ച്ക്ക്ണ്.
പിന്നെ ഇങ്ങനെ സ്കൂൾന്നൊക്കെ ലൈബ്രറീല് പോയിട്ടൊക്കെ എടക്കൊക്കെ ഇട്ക്കും. അങ്ങനെക്കെ അല്ലാതെ അല്ലാതെ വായിച്ചലൊന്നുല്ല. പിന്നെ വനിതൊക്കെ കിട്ടിയാ വായിച്ചും.
ആഹ് നമ്മള ഇതൊ മ്മ് രാത്രി പോയിക്കോ അങ്ങനെ
മ്മ് ഇന്നട്ട് ചക്ക വറക്കല് കഴിഞ്ഞിലേ?
ചക്ക വറ്ക്കല് കഴിഞ്ഞിട്ടില്ലെടോ.
വർത്ത് ഒരു ഭാഗത്ത് കൂടെ തിന്ന് ണ്ടാവൂലേ?
അഹ് തിന്നുണൂണ്ട് പിന്നെ ഞാൻ തിന്ന്ണില്ലട്ടാ. ഇൻക് പിന്ന ഫോൺ വിളിക്കലാ. പിന്നെ ഓര്ക്ക് ചോറൊട് ക്കാം കുട്ട്യേള് ഓല് ഇപ്പിം കൂടിയേ തിന്നാ. ഞാപ്പ എപ്പളാ തിന്നാണാവോ അറീല്ല.
ഉം അപ്പൊ ന്നാ അരിഞ്ഞ് കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാ പോരേന്യോ.
അപ്പൊ പഴുക്കു പഴുക്കുവോ?
ഏഹ്?
പഴുക്കുവോ?
ഏഹ് ഫ്രിഡ്ജിൽ വച്ച പയുക്കൊന്നുല്ല.
ഇല്ല ലേ അത് പേടിച്ചിട്ടാണ്.
ഏഹ്. അത് ചൊള പറിച്ചെക്കെ അങ്ങനെ എന്തേലും ചെയ്താ മതിയേന്ന്.
ആഹ് മധുരം പിടിക്ക്വേ വെച്ചിട്ടേ.
ഇല്ല ല്ല അങ്ങനാവൊന്നുല്ല.
ആഹ് ഇഞ് ഇജ്ജ് പറഞ്ഞ പോലെ ഞാന് ഇങ്ങനെ അയിൽ ഇട്ടി ട്ട്ണ്ട്. ഇഞി അത് മൂത്തേൻ്റെഷം ഉം മൊള ഇതൊക്കയ്ട്ടക്കല്ലേ
ആഹ് ആഹ് അങ്ങനെ ഇട്ടോക്കി.
ഉം
എങ്ങനെയാണ് നല്ലത് നോക്കാലോ
ആഹ്
റെയിഞ്ച് ഇല്ലേ കട്ട് ഇന്ത്ന്ന് പോന്ന്
ഏഹ്
റേയിഞ്ചില്ലേ മുറിഞ്ഞിങ്ങനെ പോവണ്ടല്ലോ പറെയ
പോണ്ടാ
ഇപ്പകിട്ടി
ആഹ് ആഹ് ആഹ് ആഹ് അതെടക്ക് പോവും നെറ്റ് കയ്യാനായിണ്ടാവും ഉം
ഇന്നട്ട് വെക്കേഷനിലൊക്കെ എങ്ങട്ട പോയേ?
ആഹ്?
വെക്കേഷനിലൊക്കെ എങ്ങട്ടാ പോയത്
വെക്കേഷനിലെങ്ങും പോയില്ല
ഉം
എനി പോയിനാ
വെരുന്ന മ്മ്ഉം നമ്മക്ക് പിന്നെ എപ്പോളും വെക്കേഷൻ അല്ലേ ചേർത്താനാവണല്ലേയുള്ളൂ
ഉം എപ്പളക്കു വിരുന്ന് പോകാ
ഉം ഇപ്പൊക്കെ പോവാ അംഗനവാടിക്ക് ആക്കാനായി
ആഹ് ആഹ് അംഗനവാടി അടുത്തിണ്ട
ആഹ് കൊറച്ച് പോണം ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ പോണം അങ്ങാടിയിലാണ് ആഹ്
ആഹ് ആഹ് പിന്ന എന്തൊക്കെന്നിട്ട് ഇന്നെന്താ സ്പെഷ്യല് ആ വന്നിക്ക്ണ്
ഇന്ന് സ്പെഷ്യല് ബീഫ്
ആഹ് ബീഫ്
പിന്ന വേറൊന്നും ഉണ്ടാവൂല ബീ ഫു മാത്രൂള്ളു കറി
ഇന്ന് ബീഫ് മാത്ര ഉള്ളൂ രാവിൽത്തെ ബൂരിക്കെ ഉണ്ടാക്കി ക്കിയാക്കി ആരുന്നു കറിയും കൂട്ടി അണ്ണന് ഉച്ചക്ക് ചോറുണ്ണന് രാത്രിക്കും അതാ കൂട്ടിയത് രാത്രി ഇന്നെത്തെ കൂട്ടിയത് ഞാൻ പോയി നോക്കിയിട്ടുവില്ല
ഏഹ് മുരിങ്ങേന്റില മുരിങ്ങന്റെ ഇല അങ്ങനത്തൊക്കെ തിന്നും
ആഹ് അത് കൊന്നും
ഉം അയ്ഇണ്ടാ ഇങ്ങടെ വീട്ടില് ഇണ്ടാ
ആഹ് ചെറിയൊരിതുണ്ട് മധുരണ്ട്
ഇണ്ടല്ലേ
ഉം മുരിങ്ങ ഇണ്ട് റം റംബൂട്ടാൻ ചെറുതിണ്ട് അയിമ്മേ ഉണ്ടായിട്ടില്ല. ബഡ്
ഉണ്ടായില്ലേ ഒട്ടാണോ ഒർട്ട് ന ഇങ്ങളോടെ എല്ലാം ഉണ്ട് പക്ഷെ അയുമ്മെ ഒന്നും ഉണ്ടാവാനായിട്ടില്ല.
ആഹ് അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ.
ആഹ് മുരിങ്ങൻ്റെന് പിന്നെ വേഗങ്ങ് പിടിക്കൂല
ആഹ്
ഉം
പിന്നെ ഉറുമാൻ പഴംഇണ്ട്
ഏഹ് ഉറങ്ങാമ്പഴം ഉണ്ട്. തൈയ്യിണ്ടാ? അതിനെന്താ വളം ഇട്ടു കൊടുക്കല്.
വളം ഒന്നും ഇട്ട് കൊടുക്കലില്ല. പക്ഷെ അത് കളർ മാറണില്ല.
എന്താ ചൊകപ്പല്ലാ.
ചുവപ്പാവണില്ല പച്ചക്കളർ തന്നെയാണ് തൊലി പച്ചക്കളറാണ്. പക്ഷെ ഉള്ളില് ല്ലേ റ്റ് റോസ്.
അപ്പൊ പറയട്ടെ അങ്ങനത്തെ ഇതായിക്കാനും ചിലപ്പോ.
ചെറിയൊരു പുളിയേ-
ചെലപ്പ അങ്ങനത്തെതാവും.
അങ്ങനെകണ്ടോ?
എല്ലാ അങ്ങനെ ഉള്ളില് ഇണ്ടക്കെ കണ്ട് അങ്ങനത്തെ ഇതവോ ആഹ്
ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല. കഴിക്കാൻ രസണ്ട് ചെറിയ പുളീം മധുരം ആവുമ്പം- ആഹ് ശെ അതയ്നെ- ചെറുതാവുമ്പോ തന്നെ ഓരോ ജന്തുക്കൾ ഇങ്ങനെ വന്ന്കണ്ട് കുത്ത്ണി- അപ്പ ആണ്ട് ഉം അപ്പൊ തൊലീന്റെ കളറ് മാറണില്ല. ആഹ് ആഹ് വല്ലാതെ അങ്ങട് വലുതാവണൊന്നൂല്ല. കൊറ ച്ച് ഒരു വലുത്. പിന്നെ ശരിക്ക് വളൊക്കെ ഇട്ട് ശരി ക്ക് നോക്കിയാലൊക്കെ ഉണ്ടാവും. ആഹ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിനു മുന്നത്തെ പ്രാവശ്യ ക്കെ ഇണ്ടായാൽ തൊടത്തേയ്
ങ്ങ്യാ-
ഈപ്രാവശ്യം നല്ല കായ്കളുണ്ടെ കൊറേ ചാടി പോവും. പിന്നെ ബട്ട്റ് ഇല്ലേ ബട്ടർ-
ആഹ് ബട്ടർമ്മേ ഇണ്ടാ?
അയിമ്മേ ഇല്ല അത് വല്യ രണ്ട് മരങ്ങളുണ്ട്. അത് കുരു കൂയിച്ചിട്ടതാ രണ്ടെണ്ണം ഉണ്ട് രണ്ടും കുരു കുയിച്ചിട്ടതാണ് ഇണ്ടായി-
ആഹ് ഞങ്ങളുടെവിടെ ഇണ്ട് പക്ഷെ- ആഹ് ഇന്നും ഒണ്ടാരുന്നില്ല ഈ ലൈൻ കമ്പിക്കാരില്ലേ അവര് വന്ന് പൊടുത്തും-
ഏഹ് ആഹ് അങ്ങനെ വന്ന് വെട്ടും-
ആഹ് - എടി ഇത് ഇങ്ങനെ മൂപ്പായി ഇനി ഇതിക്ക് ഇങ്ങനെ ഒഴിച്ച കൊടുക്കല്ലേ-
ആഹ് എടുക്കാനായി തുടങ്ങിയില്ലേ അപ്പ അങ്ങനെ ഒഴിച്ചു കൊടുത്തല്-
ആഹ് - എടുക്കാനായിട്ട് ആഹ് അതിന്റെ മുന്നേ കൊറച്ചും കൂടെ മുന്നേ ഒഴിച്ചെടുക്കാൻ പറ്റോ?
ഉം നിങ്ങക്ക് തോന്നുന്നുണ്ടോടുക്കാനായി-
ഇങ്ങനെ ഒരു വറവ് വറവ് ഇങ്ങനെ
ആഹ് ഒരു ഇന്ന് സൗണ്ട് ഇങ്ങനെ ഉണ്ടാവല്ലോ-
ആഹ് -
ആഹ് ആഹ് സൗണ്ട് വരുമ്പോ അങ്ങനെ ആഹ് ആ സൗണ്ട് വരുമ്പം ഒഴിച്ച് കൊടുക്കാ- അപ്പൊ ഒന്നിങ്ങനെ ഉം കൊഴഞ്ഞ മാതിരിക്കും പിന്നെ ഒന്ന ഇങ്ങനായിട്ട് ഇട്ക്കാം-
ആഹ് ആഹ് - ഉം അങ്ങനെ പിന്നെന്തൊക്കെയണ്- രാവില എന്താ കടിണ്ടക്കാ പല-
രാവിലെ മ് അങ്ങനെയൊന്നുമല്ല- ചെലപ്പോ അന്നത്തെ തീരുമാനം പോലെ തലേന്ന് ചിന്തിച്ചിക്കണതൊന്നുല്ല- അന്നെന്താ തോന്ന്ണേ അത് ഇണ്ടാക്കും-
ദോശ-
ദോ അങ്ങനെ ദോശക്ക് മാവ് കൂട്ടിവെപ്പൊന്നുല്ല- ഇനി അങ്ങനെ കൊറി കുട്ടിയപ്പ്- ഇല്ലാതും വാങ്ങലില്ല ഉം ഏത് കലക്കി പറഞ്ഞപ്പോ- കലക്കി പറഞ്ഞു ഞങ്ങളവിടെ കലി പറഞ്ഞപ്പം എന്നാ പറയല്ല്- സീ അപ്പോ ചീയപ്പോ എന്തൊക്കെ പറയും നിങ്ങളവിടെ എന്താ പറേല്-
ഞങ്ങള ദോശ
ആഹ്
ആഹ്
അങ്ങൾ ചീ അപ്പന്ന് പറയും ഇങ്ങനെ പറയുംപോ ചെയ്യും അറിയല്ലോ അതുകൊണ്ട് ഉം
ആഹ്
അത് അരി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇറക്കലുള്ളു അല്ലാതെ പൊടിയോന്നും ഉണ്ടാക്കലില്ല
വാഴത്തൊലി അല്ലേ
ഉം ഇനിപ്പൊ ഒന്നും ഉണ്ടാക്കൻ അല്ലെങ്കി മറ്റേ ഏളക്ക ചോറണ്ടല്ലോ നെയ്യ് ചോറ് പോലെ-
ആഹ് ആ ആഹ് ആ
അതാക്കും അതാക്കും അതാ എല്ലാർക്കും ഇഷ്ടം അതങ്ങെ സിമ്പിളല്ലേ ആഹ്
സാധാ ജ
പച്ചേരിറ്റ് പച്ചേരിറ്റ്
ആഹ് ആ ആ
മറ്റേ ഇതല്ലേ ഉലുകൊക്കെ ഇട്ടിട്ടില്ലേ അത് മറ്റേ ചാ ആഹ് ഉലുവക്കെ ഇട്ടിട്ടില്ലേത് ചാക്കേരിട്ടുണ്ടാക്കും ഉലുവേക്കിട്ടിട്ടില്ലേ ഇത്ല് ഉലുവേൻ തേങ്ങേംക തേങ്ങാച്ചോറിന്റെ പോലെ അത് റേശൻരി ഉണ്ടാക്കും അത്ണ്ടാക്കും ഇത്ണ്ടാക്കും ആഹ്
തേങ്ങാറ്റോറ് ഇതൊക്കെ പറ ഞങ്ങളവിട വീട്ടീക്ക് തേങ്ങാ ചോറ് ഉലുവച്ചോറ്
ആഹ തേങ്ങാച്ചോറ് ങ്ങ തേങ്ങാച്ചോറന്നും പറയും തേങ്ങാ ചോറ്ന്ന്ന്നെ പറേയെല്
ആഹ് അതന്ന
അതങ്ങനെണ്ടാകുമ്പോ പിന്നെ എന്തെങ്കിലും ചമ്മന്തിയോ അല്ലെങ്കി തക്കാളിയോ ഉള്ളിക്ക ഇപ്പത്ത അങ്ങനെന്തെങ്കിലൊക്കെ വേറെന്തെക്കെയാന്നിട്ട്
വേറേക്ക അങ്ങനെ ഞങ്ങളവിടൊക്കെ ബീഫും തേങ്ങാച്ചോറും
ആഹ് കറില്ലേ
ആഹ്
ആഹ് ന്നോക്കെ ന്നോക്കെ എന്നാ ഓക്കെ
ആഹ് ഇവടന്നെ ശരി മ്മ്ഹ് മ്മ്ഹ് വെച്ചാൽട്ടേ